ഹലോ
സുഖല്ലേ
ആ സുഖാണെല്ലോ കേക്കണില്ലേ
ആ
ആ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആ നല്ല വർത്താനം ആ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം രാവിലെതെ നാസ്സ്ഥൊക്കെ കഴിച്ച്ച് ഇപ്പൊ ഇപ്പ ഇവിടെ ഇരിക്കുന്നു ഒന്ന് റസ്റ്റ് എടുക്കുന്നു കൊ കോറേ അങ്ങോട്ട പണിയെടുത്ത് അടിക്കാനെ തുട കക്കാനൊക്കെ ഉണ്ടായി
ആഹ അതെല്ലാം കഴിഞ്ഞോ
ഒക്കെ ഒരുവിധം കഴിഞ്ഞു ഇനിയിപ്പം ഏർ എന്താ പറയാ കുറച്ച് ഡ്രെസ്ന്ന് പുൊറത്തർത്തിടണം
ആഹ ഇന്നിപ്പോ വെയിലായതുകൊണ്ട് നല്ല ഇത്ണ്ടല്ലോ അല്ലെ
ഉം ആഹ എത്തി ആ നേരത്തെ വേണ ഇപ്പ ഒന്നും മങ്ങീട്ടാ ഉള്ളത് എന്നാലും പുറത്ത് കൊഴ പുല ഉണങ്ങി കിട്ടും
ആഹ് ഇവിടെ ഇപ്പൊ നല്ല വെയിലാണ് അപ്പൊ നമുക്ക് തുണികളൊക്കെ തോരടാൻ വേണ്ടീട്ട് നല്ല സുഖമാണല്ലോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും മഴ ആയി കഴിഞ്ഞാല് പെട്ടെന്ന് ഉണങ്ങി കിട്ടുവൊന്നല്ല
ആഹ അതനെ മഴയാവുമ്പോ പിന്നെ ഒരു സ്മെല്ല ആായിരിക്കുംാലോ ഡ്രസ്സിന്റെൊക്കെ
നിങ്ങെന്നെ പുറത്താണോ എന്ന് പറ വിടാറുള്ളത്
പുറത്ത് ആഹ ആ പിന്നെ ഉള്ളില ഒരു ഷീറ്റ് പോലത്തെ സംഭവംുണ്ട് അയിന്റെ ഉള്ളിൽ അയലുണ്ട് അയിന്റെ ഉള്ളില് പക്ഷെ അതില എപ്പും തണുപ്പ പഠിക്കും സീറ്റ ആയോണ്ട്
ആഹ ശരിയാ ശരി അങ്ങനെല്ലേ പിന്നെ ഭക്ഷണത്തിലുള്ള തയറക്ക്
ഭക്ഷണംൊക്കെ ഭക്ഷ ഭക്ഷണൊക്കെ ആയി ചോറണ്ട് മ മീൻകറിയായി ഉപ്പേരി ഉണ്ട് പൊരിുണ്ട് അതൊക്കെ ആയി
ആ പിന്നെ ഇവിടെ ആ ആയിട്ടുണ്ട് ഇവിടെ സ്പെഷ്യലായിട്ട് ചിക്കൻ പൊരി ക്ക് പൊരിക്കുന്നുണ്ട്
അടിപൊളി
ഏയ്
കറി എന്താ? ഇവിടെ മീൻ കറി. ഈ ചീക്ക ഇന്നെലെ ബീഫുണ്ടായിനു ഇന്നലെ വെള്ളിയാഴ് ച്ചം.
ആഹ് ആഹ് പിന്നെ ന്താ കൃഷിയെല്ലാം ഉണ്ടോ?
കൃഷിയൊന്നുല്ല ആഹ് വീ വീട്ടില് അത്രയേ ഉള്ളൂ. ഒരു എട്ട് സെന്റ് സ്ഥലം അങ്ങനെണ്ട്.
അങ്ങനെ അവിടെെല്ലാം കൃഷി ചെയ്യാറാ.
ഇല്ല കൃഷിയില്ലടാ. കുറച്ച് അത്യാവശ്യം തെങ്ങ് തെങ്ങ്ണ്ട്. അത്രയേ ഉള്ളൂ. ആഹ് വലൃയ തോന്നെ സ്ഥലൊന്നുല്ല നിങ്ങളവിടെയോ?
വരുമാനമായിട്ടൊക്കെ കിട്ടൊല്ലോ.
ആഹ് അതെ. എൻ അത്യാവശ്യ സ്ഥലൊക്കെവാണം.
ആഹ് ആഹ് അഹ് അത്ശരി. അങ്ങനെ ഉണ്ടാവുമ്പോ പിന്നെ പറ്റത്തില്ല. പിന്നെ നമ്മൾ അത്രയും വളർത്തി വലുതാക്കി പിന്നെ പന്നിയെല്ലാം കടിച്ച് പോകുബോ നമുക്കത് ഭയങ്കര വെഷ്മായിരിക്കല്ലോ.
ഭയങ്കര സങ്കടാവും. വാഴൊക്കെ വെച്ചിട്ട് തന്നെ കഴിഞ്ഞ വർഷം വെച്ചിട്ട് തന്നെ അതൊക്കെ പന്നി അങ്ങട്ട് ഒരുവിധം അങ്ങട്ട് ആയി വരുമ്പോതേക്ക് കൊല കൊത്താനാവുമ്പോതേക്ക് പന്നി അങ്ങട്ട് ഒടിച്ചിട്ട്. ഉം ഉം. മടുക്കും ഉം അതെ നല്ല താല്പര്യത്തിലാ നമ്മള് ചെയ്തത് നന്നായിട്ട്ണ്ടാവും പക്ഷെ ഈ ഒരു പന്നി കാരണം ഭയങ്കര ബുദ്ധിമുട്ട്.
അങ്ങനെ ചെയ്യാറുണ്ടോ?
അവരട്ത്ത് ആഹ് ഇണ്ട് ഇതന്നെ അവസ്ഥ ഈ ഓ പറകുവശം വെക്കാൻ പറ്റൂല. പറകുവശം വെച്ചാല് ഇതിങ്ങനെ വരും. എല്ലാട്ത്തും ഇങ്ങനാ ഈ വാഴ ഇങ്ങനത്തെന്നും കൊളളി ഇങ്ങനെതെന്നും വെക്കാൻ പറ്റൂല. പൂളപോലത്തേന്നും.
ആഹ് ആഹ് നിങ്ങളവിടെ അങ്ങനെ പന്നിശല്യള്ള
നമ്മളവിടെ പന്നിശലൃം നമ്മളിവി അവിടെ വല്ല്യരു സ്ഥലങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അത് ഒഴിച്ചിട്ട് അവിടെ വല്ല്യ കാട് പിടിച്ച പോലൊക്കെ അതിലൊക്കെ പന്നിണ്ടോവും
ആഹ് ആഹ് അപ്പൊ ഇതിന് ഇങ്ങനെ വെഷം അങ്ങനെ ഒന്നും കൊടുക്കാനൊന്നുല്ല വെഷം കൊടുക്കാൻ അങ്ങനെ കൊടുക്കാറില്ലേ
മൂട്ത്ത ആരും വെക്കലൊന്നുല്ല കുറവാന്ന്
ആഹ്ആഹ്
ഉം എപ്പോഴൊന്നും വരൂല്ല വല്ലപ്പോഴും ഒരിക്കെയാ യിരിക്കും. പക്ഷെ എന്താലും അത് അത് അങ്ങട്ട് കിട്ടുന്നതിന് മുമ്പിൽ അത് തീരുമാനാക്കി തരും
അതെ അതെ അതെ അ നമക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പന്ന് ഏതാ വരുന്നേനൊന്നും
അതന്നാ നിങ്ങളെ വീട്ടിലോ കൃഷിണ്ടോ
ഞങ്ങളടെ വീട്ടില് അങ്ങനെയല്ല എനിക്കയ്നോട് പൊതുവേ താല്പര്യല്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പിന്നെ സമയല്ല എന്താണ് അങ്ങനെ ചെയ്യണമെങ്ക നമുക്ക ഇഷ്ട വേണ്ട കുട്ടികളെ പോലെ തന്നെ വളർത്തി വലുതാക്കി അങ്ങനെയൊക്കെ നോക്കണല്ലൊ അയ്നെഒരു ദിവസം നമ്മ നമ്മടെ എവിടെ എവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കാര്യം ഭയങ്കര കട്ടപ്പൊകെ ആയിരിക്കും ഫ അതോണ്ട് പിന്നെ അയ് അങ്ങനെ നോക്കാണുന്നിന്ന് ട്ടില്ല
അതെ ഉം കൃഷി ചെയ്യുന്നത് ഭയങ്കര സംഭവ നല്ല ഇതാണ് നമുക്ക് നല്ലരു മൈന്ഡിന് ഹാപ്പിനെസ്സ് ആയിക്കും
ആ അതെ അതെ പിന്നെ നമ്മള് നമ്മൾ അത്രയും വളർത്തി വലുതാക്കി മ്പൊ ആഹ് അതെ ഉം ഉം ഉം
ല്ലെ
ഇപ്പൊ നമ്മള് എത്ര കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും നമ്മളിപ്പോ നമ്മുടെ വീട്ടിലുള്ളാക്ക ഒന്ന ഉണ്ടാവാവാണെങ്കി ആ ഒന്നന്നെ നമുക്ക് ഭയങ്കര സന്തോഷാണല്ലോ
അഹ് നല്ല സന്തോഷാന്നു പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല പിന്നെ അതിനോട്‌ ള്ളൊരു താല്പര്യം കൂടി വേണം
അതെ ആ ആവൂലാ വൂല പിന്നെ അല്ലെങ്കി പിന്നെ വീട്ടില് വേറെ ആരെങ്കിലൊക്കെ ആയിട്ട് ആ ഹ് ഇവിടെ അത്ര ഇപ്പ വീട്ടിലുള്ള കുട്ട്യേളൊക്കെ വന്നിട്ട് ആ ഹ് ആഹ് കളില ഉം
നിങ്ങളെപ്പളാ ഭക്ഷണം കഴിക്കാർ ഇല്ല സ്കൂള്ല്ല ചെറിയ മക്കളാണ്
ഏത്ര വയസ്
ആഹ് അവർക്ക് മൂന്ന് വയസ്സ് നാലു വയസ്സുള്ള കുട്ടികളാ
ഓ അത് ശരിയാ
ആഹ് അംഗനവാടി പൂക്ക് ഉണ്ട് പക്ഷെ അവർക്കൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ പോയിട്ടില്ല ഉം ആഹ് എല്ലായിടത്തും പനിയും കൊറേ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉം ഉം ഇപ്പോ ശിഖല്ലന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ രോ മുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ
അത പേടിയാവുന്നു മാസ്കൊക്കെ യൂസ് ചെയ്ട്ട പുറത്ത് ആൾ ആൾക്കൂട്ട പോകാൻ പേടി ടിയാണ്
ആഹ് ആഹ് ഇപ്പൊ എന്ന് പറഞ്ഞാ ആർക്കും ഒരി ഇതില്ല എല്ലാം കൊറോണയൊക്കെ കഴിഞ്ഞതല്ലേ ഇനിയിപ്പോ അങ്ങനത്തെൊന്നും ഇണ്ടാവില്ല എക്കക്ക് ആരും മാസ്ക് ഒന്നും ഇട്ട് വരില്ല
പക്ഷെ എന്നാലും ഇതിന്റെടക്ക് നമ്മക്ക് വീട്ടില് ഇവിടൊക്കെ വീട്ടില് ഇട പണിണ്ടയ്നു ഒട്ടും വൈ്യന ചോമാ
ആഹ് ആഹ് ഇപ്പൊ എല്ലാ എന്താണ് ആഹ് ആഹ് എല്ലാ രോഗത്തിനും എല്ലാ ഭക്ഷണങ്ങളും ഈ പനിയും ചറദിയും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അപ്പൊ ഏത് പണി ഉണ്ടാവാണെങ്കിലും നമുക് പേടിയാണ് അപ്പൊ ഹോസ്പിറ്റലില് കൊണ്ടു പോകും
അവിടുന്ന് അവര് പറ ത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്നാ എന്തങ്കിലും വെച്ച് നിൽക്കണ്ട ലേറ്റ് ആക്കണ്ടാന്നാ പറയുന്ന പിന്ന ഇപ്പോ എപ്പഴ അസുഖ കൊറോണക്ക് ശേഷം ഇങ്ങോട്ട് ഇപ്പോഴ ഇടയ്ക്കിടക്കയേ വയ്യാണ്ടാവും
ആഹ് ആഹ് അതെന്താന്നാവലെ നിങ്ങള് നിങ്ങക്ക് കൊറോണ അങ്ങെ എന്ത ണ്ടായിരുന്നോ
ഇല്ല ഇല്ല ഇല്ല
ആഹ് ഒ ആ ടൈമില് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ എല്ലാവർക്കും ലോക്ക്ഡൗണും അതേപോലെ വീ ട്ടില് വേറൊരു റൂമില് മാ
ഇനി അങ്ങത്തെ ഒന്നും വരാതിരിക്കട്ടെ ആലോചിക്കാ വയ്യ
ആഹ് അതെ
എന്റെക്കെ എന്റെക്കെ വീടന്നില്ലേ റോഡ് മെയിൻ റോഡാണ് വരുന്നത് അത്യാവശ്യം നന്നായി- വണ്ടിക-ളെ പോവുലോ നമ്മളെ ഈ കൊറോണ വന്നേരം പെട്ടന്ന് അങ്ങോട്ട് ഇങ്ങനെ വണ്ടി അങ്ങോട്ട് കുറഞ്ഞു പിന്നെ ഒരു വ സൂപ്ര രാവിലെ എണീക്കുമ്പോക്ക ഒരു വണ്ടി ഇല്ല. ഒരു ഭീകരപ്പെടുത്തുന്ന ഒരവസ്ഥല്ലേ നമ്മളെ ഈ വണ്ടിന്റെ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് വണ്ടി ഇല്ലാണ്ട് പോ നമു പറ്റുല്ലത്
അതെ അതെ പറ്റില നിങ്ങളുടെ അവിടെ ടൗൺ ഏരിയ ഒക്കെ ആയിരിക്കും ആയിരിക്കുലേ
ആ അത്യാവശ്യ ഒരു ടൗൺ ആ നന്ന ടൗണും അല്ല എന്നാലൽ അതി ഉൾഭാഗവും അല്ല അത്യാവശ്യ ഇത് രണ്ട് മൂന്ന് റൂട്ടിലേക്കെ വണ്ടി യിലെ കൂടി പോകവും
ആഹ് ആഹ്
അപ്പും ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട- പിന്നെ സാധനങ്ങള് ഞമ്മള് സാധനങ്ങള് കിട്ടൂല
ഉം ഉം പിന്നെ അധികം കടകളൊന്നും തൊറക്കൂല്ല
ആഹ് പിന്നെ നമ്മള് സാധനം സ്റ്റോർ ചെയ്ത് വെക്ക പിന്നെ നമ്മള് കുറച്ചെ കഴിക്കാൻ പറ്റും ശ്രദ്ധിക്കണല്ലോ പിന്നെ നമുക്കത് കിട്ടുന്നില്ല സാന ഇങ്ങോട്ട് വരണ്ടേ സംഭവങ്ങ ഉം
ഇപ്പൊ നമ്മളെ വീട്ടിൽന്ന് ഞമ്മക്ക് പോകൻരു പേടിയന്നെയാണ് ഇപ്പൊ എത്ര സാധനങ്ങളല്ലാന്ന് പറഞ്ഞാലും നമുക്ക് പോയി വേടിക്കേണ്ടേ അപ്പം ആഹ് വേടിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക്ണ്ടാവോ ഒക്കെള്ള ഒരു പേടി
പിന്നെ പോയി കഴിഞ്ഞാല് ഞമ്മളെന്താ ആഹ് ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറ്റും
ആഹ് ആഹ് ഉം ഉം അതെ അതൊക്കെ തന്നെ നടക്കൂളല്ല അത പിന്നെ നമ്മുടെ അത്യാവശ്യം സാധനങ്ങളൊന്നും ഇല്ലഞ്ഞാലും നടക്കൂല ആഹ് ഭയങ്കര ഒരു ഒരു ട്രോമ തന്നെയണത് ഉം ഉം
ഒരുപാർക്കും ജോലിയില്ല എന്റെ ഹസ്ബൻന്റിന്റെറെ ഒക്കെ ജോലിയൊക്കെ പോയിട്ടുണ്ടായിനുട്ടോ ടൈമില് ആള് കൊറേ നാള് ഉം നാട്ടി തന്നെന്നു ഭയങ്കര ബുദ്ധിമുട്ട സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട്ണ്ട് ഫാമിലെ ഫാമിലി ല്ലെ ആൾക്കാര് തന്നെ വീട്ടിലിള്ളാൾ ക്കാറൻ ജോലിയില്ല എല്ലാരും വീട്ട്തന്നായില്ലേ
ആഹ് ആഹ് ഇപ്പൊ എന്താണ് അവടി ള്ളെ ആളുകൾത് ന്ന് പർഞ്ഞാലിപ്പൊ അവടെ എന്താണ് പ്പൊ കൊറോണായിട്ട് മരിക്കെ എന്തേലും ചെയ്തഴ്ഞ്ഞാ അവടെ തന്നെ അടക്കം ചെയ്യണം നമക്ക് ഇങ്ങട്ട് കാണാൻ വരാനൊന്നും പറ്റൂല്ല അതൊ ക്കെ ഭയങ്കര സങ്കടേര്ന്നു അപ്പങ്ങനെള്ള ഒരുപാട് ആള്കള് ഉണ്ടായിരുന്നല്ലോ
അതെ
ഉം ഇനിയിപ്പോ അങ്ങനെത്തൊന്നും വരാതിരിക്കട്ടെ. ഉം നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റു അതെ പ്പ ഞമ്മക്ക് കുട്ട്യെളൊന്നും പൊർത്ത്ക്ക് വിടാനും ഒര് പേട്യാണ്. ന്നാ അല്ലെങ്കി വീട്ടിലിര്ന്നാ പിന്നെ ഫുൾ ടൈം ഫോണിലാണാ ണും അത് വേറൊരു ഭാഗം ഉം
ട്ടിക്കാലത്ത് കളിയാ ഇപ്പോ അങ്ങൻത്തൊന്നും അ
ആഹ് ആഹ് ഇല്ല, ഫോണും കാര്യങ്ങളൊന്നുല്ല
ഉംഹ് ഉംഹ് യ്ന് ഇപ്പ തന്നെനമ്മളൊന്ന് ശീലാക്കികൊടുത്താമതി ഫോണൊന്നും കൊടുക്കാതെ പൊർത്തോട്ട് കളിക്കാനൊക്കെ വിട്ട്, അങ്ങനെ ശീലാക്കി കൊടുത്താമതി
ആഹ് ഞമ്മളൊക്കെ കുട്ടിക്കാലം ഭ ഭയ്ങ്കര പൊർത്ത്ന്ന്ല്ലെ കളികളല്ലേ നമ്മ അങ്ങോട്ടുമിങ്ങോട്ടൊര് കമ്യൂണിക്കേഷേന് കളിയല്ലേ
അതെയതെ എല്ലാരും ഒരുമിച്ചുകൂടി ആഹ് എല്ലാരും ഒരുമിച്ചു കൂടി ഒരേപാത്രത്തിലുണ്ട് അങ്ങനെയൊക്കെയായിരുന്നല്ലോ നമ്മള് കളിച്ചിരുന്നത്. അന്നത്തെ കാലന്നൊക്കെ പർഞ്ഞാ ഭയങ്കര രസായിരുന്നു പഷ് ഇന്നത്തെ കുട്ട്യേൾക്ക്ന്ന് പർഞ്ഞാല് നമ്മളന്ന് അന്നത്തെ പറയുന്ന സമയത്ത് അവർ ക്കതൊന്നും മനസ്സിലാവൂല്ല നിങ്ങളൊക്കെത് വെറുതെ പറയണ അങ്ങനെക്കെ
ഉം ഉം
നമുക്ക് വല്ലാടങ്ങോട് കി
അതെയതെ ഭയങ്കര വാശിയണല്ലോ ഇപ്പളത്തെ കുട്ടികൾക്കൊക്കെ എന്തുസാധനാ പറയുന്നത് അതുകി ട്ടണം അങ്ങനെയ്ള്ളൊരു സ്വ അങ്ങനെ
അതാം
അതൊന്നു ഇവർക്ക് പറഞ്ഞാ മൻസ്സ് ലാവത്തുല്ല അങ്ങനെ
ആ പിന്നെ ആ ഓക്കേടാ ഓക്കെ ഓക്കെ